ഹലോ സുഖായിട്ട് പോണു അവിടെ എങ്ങനെ ഇണ്ട്?
എന്താ സുഖായിരിക്ക്‌ണ് ഫുഡൊക്കെ കഴിച്ചോ?
ആഹ് ഫുഡ് കഴിക്കാൻ പോണേള്ളൂ നിങ്ങളെ അവിടെയോ?
ഞാൻ കഴിച്ചു. അവിടെ എന്താ സ്പെഷ്യല്?
സ്പെഷ്യൽ ആയിട്ടൊ ഒന്നും അങ്ങനെല്ല മുരിങ്ങത്തോരനും, പരിപ്പിച്ചാറും, മുട്ട വർത്തതും,
ആ ആഹ് ഓക്കെ ഓക്കെ ഉം എന്നിട്ട് എന്താണ് വിശേഷങ്ങൾ? എനിക്കിവിടെ ചിക്കൻ ഇണ്ടായിരുന്നു ഉച്ചക്കത്തെ നമ്മളിപ്പോ ബിരിയാണി ഇണ്ടാക്കിയത് അപ്പൊ അതും കഴിക്കുന്നു.
കുശാലാണല്ലോ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളോണ്ട് ഇതാവുലേ
അവർക്ക് എപ്പഴും ഒരു നോൺ വെജ് വേണം.
സ്കൂൾ ടൈമിൽ അങ്ങനെ കൊണ്ടോകാനും പറ്റാത്തോണ്ട് വെക്കേഷൻ ടൈമിലാണ് അവര്ടെ ഇഷ്ടത്തിനൻസരിച്ച്, സ്കൂൾക്കന്നും ഇപ്പോ കൊണ്ടൊകാൻ പറ്റൂല്ലല്ലോ നോൺ വെജ്
ഞാ മുട്ട കൊടുത്ത് വിടും. പിന്നെ ബാക്കി ചിക്കൻ എന്തെങ്കിലും വെക്കയാണെങ്കി അത് രാത്രി വൈന്നേരം വന്നിട്ടൊക്കെ കൊടുക്കും.
ഉം സ്ക്കൂൾപ്പോ ഓരോരോ സ്നാക്സ് ഓരോരോ ദിവസം ഇങ്ങനെ അങ്ങനെ പലേതെ നമ്മൾ പണ്ട് പഠിച്ച പോലൊന്നല്ല.
ഉം
അതെ അവർക്കിപ്പോ തിങ്കളാഴ്ച തിങ്കളാഴ്ചപ്പോ അവർക്കിപ്പോ ഫ്രൂട്ട്സ് ചൊവ്വാഴ്ച നട്സ് ബുധനാഴ്ച വന്നിട്ട് ഇതില്ലേ മൊളപ്പിച്ച പയ റ് വ്യാഴഴ്ച ബണ്ണ് ബണ്ണ് പിന്നെ വെള്ളിയാഴ് ച്ച എന്താ പറയാ വെജിറ്റബിൾസ് അങ്ങനെയ അവിടെ എങ്ങനെയാ?
വെജിറ്റബിൾ സാലഡോ
ആഹ് അതെ
ആ അവിടെ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ ദിവസങ്ങളില് ചെറിയ ചേഞ്ചസ് മാത്രം. ഇപ്പൊ നിങ്ങള് പറഞ്ഞ ഒരു ആ ഒരു പ്ര ഇതല്ലാതെ വ്യത്യാസായിട്ടാ അങ്ങനെയാ
ആഹ് ഇതിലിപ്പ നമുക്കിപ്പോ ഇവര് ഇങ്ങനൊരു മെനു തന്നത് കൊണ്ടേ നമുക്ക്പ്പ മക്കൾക്ക് എല്ലാ പോഷാ കൊട്ക്കാൻ പറ്റുവല്ലോ
ആ അത് പറ്റും കുഞ്ഞുങ്ങക്ക് പറയാ അം അവര് അതൊന്നും അല്ലാട്ടോ ചോദിക്കാ സ്കൂളില് മിസ് ചീത്ത പറയും അം തന്നെ കൊണ്ടോവാൻ പറ്റുള്ളൂന്ന് പറയുമ്പോ പക്ഷെ എന്താറിയൊ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളാണ് കുഞ്ഞുങ്ങള് ചോയ്ക്ക്ണത് നമ്മക്ക് അതുകൊണ്ടെന്താ കൊറെ ക്കിങ്ങ് കാര്യങ്ങളൊക്കെ നോ ക്കി യൂട്യൂബൊക്കെ നോക്കി പഠിച്ച് ചെയ്ത് കൊടുക്കലപ്പത്തെ മെയിൻ പരിപാടി
അതിപ്പോ അങ്ങൻ തന്നെ ഇപ്പ ഞാനിപ്പോ മോള്പ്പോ സ്കൂളി പോവാൻ തൊടങ്ങിയ ശേഷാണ് ഓരോ ഡിഫറന്റായിട്ട് ഓരോന്ന് അവർ മറ്റ് കുട്ടികള്ടെ അമ്മമാരോരോന്ന് ചെയ്തു കൊടുക്കുമ്പോഴാ അത് കണ്ടിട്ടത് വേണം ഇത് വേണം
ആ അങ്ങനൊരു സംഭവ്ണ്ട് ഇവടെ അതേ തന്നെ എന്റെ ഫ്രണ്ട് അത് കൊണ്ടുവന്നു എന്റെ ഫ്രണ്ട് ഇത് കൊണ്ട് വന്നു അമ്മെ അത് ചെയ്ത് താ മോനാണെങ്കിലും മോളാണെങ്കിലും രണ്ടു പേരും ദേ താ രണ്ടു പേർക്കും രണ്ട് വെറൈറ്റി ഒക്കെ ചോയ്ക്കും ഞാനപ്പോ ഒരീസം മോൻ ചൊയ് ത് ചെയ്തൊട്ത്താ ഒരീസം മോൾ ജോയ്ച്ചത് ചെയ്തൊട്ക്കും അങ്ങനൊക്കൊരു അഡജസ്മെന്റിൽ പോണു
അപ്പ ചെല ദിവസങ്ങളില്ലാതായ വെഷ്
പിന്നെല്ല വാശി പിടിക്കുമ്പോ അതന്നെ ഞാൻ പറയുന്നത് രണ്ടു പേര് രണ്ടു വിധത്തിൽ നമുക്ക് ചെയ്തൊ ക്കെ സഹിക്കുല്ലോലോ മോർണിംഗ് എന്തായാലും ഒരു പണിയല്ലേ കുഞ്ഞുങ്ങളെ പറഞ്ഞയക്കണം പിന്നേട്ടനെ പറഞ്ഞയക്കണം നല്ല തിരക്കായിരിക്കും അപ്പൊ ഒരീസം ഓൻ പർഞ്ഞത് ചെയ്തൊട്ക്കും നാളെ മോള് പറഞ്ഞത് ചെയ്തരാച്ചിട്ട് സമാധാനിപ്പിക്കും കരയും വാഷിം ദേഷ്യൊക്കെ ഇണ്ടാവും അതൊക്കെ അങ്ങെ നമ്മളെല്ലാം ശ്രദ്ധിച്ച് നിന്നഴിഞ്ഞാ പണിയാവൂല
അത് ശരിയാണ് നമുക്കിപ്പോ അവരുടെ വാഷിന്റൊപ്പം നമുതുള്ളി കഴിഞ്ഞാലത് ശരിയാവൂല പിന്നെ അത് നമുക്ക് തന്നെ പിന്നീടതൊരു ബുദ്ധിമുട്ടായി തീരും
പിന്നെ പിന്നെ തുടക്കത്തിൽ വന്നിട്ട് ഫസ്റ്റൊക്കെ രണ്ടു പേരും വാശി പിടിക്കേർന്നു അപ്പം പിന്നെ ഞാനെന്തേയ്‌തു അറിയോ രണ്ട് പേര് പറേണത് കേകാതെ ഞാൻ എന്റെ ഇഷ്ടത്തിൻന്നും ചെയ്തു കൊടുക്കും അപ്പൊ മനസ്സിലായി അം അമ്മേടത്ത് ഒരുപാട് വാശി പിടിച്ചാ രണ്ടു പേർക്കും കിട്ടൂലാന്ന് ല്ലെ മോൻ വല്ല്യ കു ട്ട്യായോണ്ടേ അവൻപ്പ ഇപ്പ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൊടങ്ങിട്ടുണ്ട് വാഷിം ദേഷ്യ ക്കെന്താന്നെച്ചിട്ടാ വെക്കേഷനൊക്കെ എങ്ങനെ കഴിച്ചു കൂട്ടാന കുഞ്ഞുങ്ങളെ കൊണ്ട്
വെക്കേഷൻ ക്ലാസും സമ്മർ ക്ലാസൊക്കെ ഇണ്ടാവല്ലോ അങ്ങൊന്നും ചേർത്തി വിട്ടില്ലേപ്പോ
മോന് മോനെ ചേർത്തി വിട്ടു മോള് കുഞ്ഞീതല്ലേ അപ്പൊ മോളെ ചേർത്തി വിട്ടിട്ടില്ല
ആണല്ലേ ഇവിടെ ഞാനിപ്പോ കരാട്ടെ ക്ലാസ്സും പിന്നെ മോളെ ഞാൻ ഡാൻസ് ക്ലാസ്സിനൊക്കെ വിട്ടിട്ട്ണ്ടായിര്ന്നു അതുകൊണ്ട് നമുക്ക് അധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല
ആണോ കാരാത്തേ പോവ്ണ്ട് മോൻ പോവ്ണ്ട് ഏർലി മോർണിംഗ് വീക്ക്ലി ത്രീ ഡേയ്സ്
ആണല്ലേ അങ്ങനെണ്ട് നന്നായി പഠിപ്പിക്കുന്നുണ്ടോ അവിടെ
ഇവിടെ ആഹ് കൊഴപ്പില്ല കോമ്പറ്റീഷൻസിനൊക്കെ കൊണ്ടോയി ട്രോഫീസൊക്കെ വാങ്ങിയിട്ട് ക്കും പറ കൊഴപ്പീല്ല
എന്ത്‌ വയ്യേ ചൊമയ്ക്ക്ന്നു.
ആഹ് ചൊമ പെട്ടടോ. ഇപ്പം ഞാൻ നാട്ടിലാ നീ എവിടാ.
ആ ഞാനും വെക്കേഷനായിട്ട് നാട്ടിക്ക് വന്നതാ.
ആണോ. അമ്മളെ വീട് താളർത്തമ്മ്ൽ കൊർച്ച് ദൂരല്ലെള്ളു. ഇപ്പൊ വരായിര്ന്നില്ലെ ഞാനും ഇവടെ ഇണ്ടെ. ചൊമ പിടിച്ചു. വെള്ളം ചേരാഞ്ഞിട്ടെ.
ആണോ. ഞാനും ഇതേ ഇപ്പെനിക്ക് വെള്ളം ചേരാണ്ട് ഇപ്പ വയ്യാത്തോണ്ട് നമ്മൾ ഇപ്പോ കെടപ്പിലായിരുന്നു. പിന്നെ ഇതാ ഇപ്പം വീട്ടിലമ്മള്ളതോണ്ട് അമ്മേണ്. കുട്ട്യേളുടെ കാര്യങ്ങളൊക്കെ നോക്ക്ണത്.
അതെ എനിക് ആഹ്. എനിക്ക് ചോമടെ ബുദ്ധിമുട്ട്. രാത്രി കെടക്കുമ്പോഴൊക്കെ നല്ല എടങ്ങേറ്. ഒറ ഒറങ്ങാൻ പറ്റുന്നില്ല. പക്ഷെ പ ഞാൻ ഇപ്രാവശ്യം വന്നു. വീട്ടിക്ക് ര വന്നിട്ട് അവിട്രത്തെ വെള്ളവും. ഹസ്ബൻഡറിന്റെ അവിടെ അവിടെ നമ്മള് കണ്ടിന്യൂസ് ആയിട്ട്. ഇണ്ട് എപ്പെഴേലും അല്ലെ ഇപ്പ നമ്മുടെ അമ്മടെ വീട്ടിക്ക് വരുന്നത്. അപ്പൊ ആ വെള്ളവും ഈ വെള്ളവും കൂടെ. തെളപ്പിച്ചാറിയ വെള്ളം കുടിച്ച കൂട് എനിക്ക് ചേര്ണില്ല. ഓ ഡോക്ടറെ കാണിച്ചു മരുന്നൊക്കെ തന്നിട്ട്ണ്ട്. കൊഴപ്പല്ല.
പച്ചവെള്ളം കുടിക്കാറേ ഇല്ലെ ഇപ്പൊ.
ഫസ്റ്റ് ഒക്കെ പച്ചവെള്ളെന്നെ കുടിക്കല്. ഇക്ക് ചൂടുവെള്ളം ഇഷ്ടേ ആരുന്നില്ല. ഇപ്പ എന്താ പ ചൂടുവെള്ളം. ഇപ്പൊ എനിക്ക് ഇവിടെ വന്ന് കഴിഞ്ഞഞ് കഴിഞ്ഞാൽ എന്തായാലും ഒരു ചൊമയോ ജലദോഷം എന്തായാലും വെരും. അപ്പോ എന്റെ അമ്മ ഇഞ്പ്പൊ ഇത്രീം ദിവസം അവിടെ നിന്നിട്ട് ഇവിടെന്ന് അങ്ങോട്ട് പോണ സമയ അസുഖം കൊണ്ട് പോണ്ടാന്ന് വെച്ചിട്ട് എങ്ങനെയൊക്കെ ശ്രദ്ധിക്ക എന്ന് വെച്ചിട്ടാ ആവി പിടിക്കാനെങ്ങനെക്കെ ആയിട് ഇഞ്ഞ് പേട്ട െന്റെ അമ്മ എന്തെങ്കിലും പറയോന്നൊക്കെ വെച്ചിട്ടേ അവിടെ പോയിട്ട് വന്നാലെ കുഞ്ഞുങ്ങൾക്കും അവൾക്കും പ്രശ്നം എന്നൊക്കെ രീതിയില് ഒരുനാള് ഒരു നാള് പറഞ്ഞിക്ക്ണ്.
അപ്പൊ കൊച്ചു കുട്ടികളെ പോലെ നോക്കൂലേ
ആഹ് നോക്കാറൊക്കെണ്ട്. കൊഴപ്പൊന്നുല്ല. എന്തെങ്കിലും പറഞ്ഞാലും നോക്കൊക്കെ ചെയ്യും.
അതെലേ നല്ലതന്നെ. നമുക്ക് അത് ഇമ്മമാരുണ്ടാവുമ്പളെല്ലെ ലേ ഈ കെയറിങ്ങൊക്കെ കിട്ടൊള്ളു.
ആഹ് കൊഴപ്പൊന്നുല്ലടാ. അവിടിം ഒറ്റ മോനല്ലെ. അപ്പൊ ഞാനിപ്പോ കുക്കിംഗൊന്നുല്ല. ഞാൻ വെളിപ്പണി വെളിയിലുള്ള പണികളൊക്കെ തന്നെ ചെയ്യല്. ഇപ്പൊ പതിനഞ്ച് വർഷായില്ലേ.
ആഹ് ആഹ് പതിനഞ്ച് വർഷായിട്ട് ഇങ്ങനെ വെളിപ്പണി മാത്രം ചെയ്യണെങ്കിൽ ഭാഗ്യ മാണല്ലോ.
ആഹ് അത് ശെരിയാ.
ഉം നമ്മളിപ്പോ ഓളിനോള് നമ്മളെന്ന്ല്ലെ. അല്ല നമ്മളെന്നെ ചെയ്യണം.
ഏഹ്.
ഉം.
ഇവിടെ കുഴപ്പൊന്നുല്ല. നോക്കും ചെയ്യും പറയും ചെയ്യും. അങ്ങനെ.
ആ അതെലേ ഉം എന്താ അപ്പൊ അവർക്കൊക്കെ വയ്യാന്ന് പറയുന്നുണ്ടായിരുന്നു.
ആഹ് വയ്യായിക ഇണ്ട്. ഇപ്പൊ പണ്ടൊക്കെ ചെയ്ത്. ഇപ്പൊ ചെറുതായിട്ട് ഞാൻ ചെറുതായിട്ട് കുക്കിങ്ങിന് അമ്മ പക്ഷെ പറഞ്ഞു തരൂട്ടോ ഹസ്ബൻറിന്റെ അമ്മ പറഞ്ഞു തരും ആള് നല്ല സപ്പോർട്ടാ കൊഴപ്പൊന്നുല്ല
ആഹ് ആഹ് എന്താണ് ഷുഗർ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു അവർക്ക് എങ്ങനെ ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുന്നുണ്ടോ
ആഹ് ഷുഗർ ഉണ്ട് ട്രീറ്റ്ന്റ് ഉണ്ട് ഹാർട്ടിന് പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു അപ്പോ വാൾവ് ഒക്കെ വെച്ചക്കാണ്
ആണല്ലേ ശ്രദ്ധിക്കാൻ പറയ് മരുന്നോക്കെ ക
ഇൻസുലിൻ എടുക്കുന്നുണ്ട് ആഹ് ഇൻസുലിൻ എടുക്കുന്നുണ്ട് കുഴപ്പമില്ല കേട്ടോ ഒരു പ്രായം കഴിഞ് കഴിഞ്ഞാ എല്ലാവർക്കും നാളെയും പിന്നെ നമുക്ക് എന്താന്നെ അറിയില്ലല്ലോ
ആഹ് അത് ശരി നമ്മള് ഡെയ്ലി ശ്രദ്ധിക്കണം നമ്മുടെ ലൈഫ് സ്റ്റൈലിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം
അവിടെ എങ്ങനെയാ നിനക്ക് അവിടെ കൊഴപ്പോന്നും ഇല്ലല്ലോ സുഖല്ലേ
ആഹ് ഇവിടെകൊഴപ്പന്നില്ല ഞങ്ങളിപ്പോ ഞാനും ഹസ്ബൻഡും കുട്ടി മാത്രേ ഒള്ളൂ അപ്പൊ ഇവിടെ ഇപ്പം നമ്മള് വർക്ക് ഫ്രം ഹോം ക്കെ എടുക്കുന്നുണ്ട് അപ്പൊ അതിന്റേതായ കാര്യങ്ങള് പിന്നെ കുട്ടികളെ കുട്ടികൾക്ക് സ്കൂള് കാര്യങ്ങള് എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല ഇപ്പൊ ഇനിപ്പോ എന്താപ്പ അവർക്ക് നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കണം അതാണ് ഇപ്പം മെയിനായിയിട്ടുള്ള എയിം
ആഹ് വർക്ക് ഫ്രം ഹോം ആണല്ലേ
ആഹ് അതെ അതെ ഇയാൾടെ വർക്കൊക്കെ എങ്ങനെ പോകുന്നു.
കൊഴപ്പല്ലടാ. ഞാന് അങ്ങനെ വർക്കിനായിട്ട് ഇപ്പ പോണില്ല അതൊക്കെ നിർത്തി, ഇപ്പൊ ഞാൻ ട്യൂഷനാ വീട്ടിലെടുക്കുന്നു.
ആഹ് ആഹ്
ആഹ്
അല്ലല്ലേ എന്നിട്ട് എന്താ ച്ചോ
എന്താണ്
ഫുഡ് കയിച്ചോ?
ഫുഡ് ഫുഡ് ആവുന്നള്ളൂ ട്ടോ. ഫുഡ് പിന്നീ പ്പോ സമയം ആവുന്നല്ലോ ഉള്ളു കഴിക്കാന്.
അതേല്ലേ
അതെ അതെ നീ എന്തായാലും നാട്ടിലേക്ക് വാ വേ വന്നിട്ടുണ്ടല്ലോ വാ ഒരീസട്ടോ. നമുക്ക് നേരിട്ട് എന്തായാലും സംസാരിക്ക. കുറേ കാര്യങ്ങൾ.
ഇപ്പൊ വയ്യാതി ഇരിക്കല്ലേ, ഇപ്പൊ അസുഖൊക്കെ മാറട്ടെ. ഇയാൾക്കും വയ്യാന്ന് പറഞ്ഞില്ലേ ഇപ്പൊ അത് മാറട്ടെ.
ആഹ്, ഓക്കെ ഓക്കെ ഹസ്ബൻഡ് എന്തേയ്ന്നു വേറെ
ആള് ഇപ്പ എന്താ. ആളിപ്പോ വന്ന് കൊണ്ടാക്കിട്ട് പോയി. ഇനിയിപ്പോ ഇനിയിപ്പോ നമ്മളെ വിളിക്കാൻ വരും. അപ്പോളായിരിക്കും ഇനിപ്പോ ഇങ്ങോട്ട് വരുന്നത്. ഇയാളുടെ കൊണ്ടാക്കിട്ട് പോയോ?
ആഹ്. ആള് കൊണ്ടാക്കിട്ട് പോയതാ. എന്നെയും വിളിക്കാൻ വരും. എനിക്ക് വയ്യ. ഇന്നലെ തന്നെ വരാൻ പറഞ്ഞതാ. എനിക്ക് വയ്യാത്ത കൊണ്ട്. ശരി റെസ്റ്റ് ചെയ്തിട്ട് വായോ. അവിടെ അമ്മയ്ക്ക് വയ്യാത്തോണ്ട് നാത്തൂൻ വന്നിട്ടുണ്ട്. അപ്പൊ അവര് നോക്കിക്കോളും. ഇപ്പൊ ഞാനീ വയ്യാതെ പോയിക്കഴിഞ്ഞാല് ശരിയാവില്ലല്ലോ. അപ്പ എന്തായാലും അമ്മടെ വീട്ടിലല്ലെ റസ്റ്റ് ചെയ്തിട്ട് മാറിട്ട്. വന്നോളാം പറഞ്ഞു.
അവിടെ എങ്ങനെയാ, അടുത്ത് ഇപ്പോ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഇണ്ടോ?
അങ്ങനെ പറയാൻ, ഒരു പാർക്ക് ഇണ്ട്ട്ടോ. പാർക്ക്ന്ന് പറയാൻ പറ്റില്ല. അതൊരു ഓപ്പൺ ജിംനേഷ്യം അപ്പൊ അതില്, ഇങ്ങനെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി അവര് കളിക്കും. നമ്മള് അങ്ങനെ ഇരിക്കും. ജസ്റ്റ് അതിലൊക്കെ ഓരോന്ന് ചെയ്യാറൊക്കെണ്ട്. ഒരു ഒരു കിലോമീറ്റർ ഇണ്ടട്ടോ. ചക്ക ഇ പ്രാവശ്യം കി ആഹ് ചക്കണ്ട്, ചക്കണ്ട്. എന്തെ. അനക്ക് ചക്ക കിട്ടാറില്ലേ?
ഇല്ല അ ഓണ്ടാ ചോദിക്കുന്നേ.
ആഹ് ചക്ക എവിടെ ഇണ്ട്ടാ. ഇവിടെന്നും കുഴപ്പല്ല. നല്ലോണം നെറയെ ചക്കണ്ട്. മാങ്ങിം, ചക്കയൊക്കെ. ഉം ആൻ്റെ.
അടുത്താഴ്ച വരുമ്പോ, വന്നാ കിട്ടുവോ?
ആഹ് വാ, ഞാന് ഏട്ടനടുത്ത് പറഞ്ഞിട്ട് ഇട്ട് വേപ്പിക്കാ.
ഉം ആഹ്. ഞാനിപ്പ പനിയൊക്കെ മാറിയിട്ട് ഞാൻ വര. കുട്ടികളെയും കൂട്ടിട്ടൊരു ദിവസം.
ആഹ് വാ, കൊറെ കാലായില്ലേ കണ്ടിട്ട്. ആഹ.
ആഹ് പ അവനിക്കിപ്പോ കഴിഞ്ഞ വർഷം കിട്ടിയതെ ഈ വർഷം കിട്ടീട്ടില്ല അപ്പൊ, അവൻ ചോദിക്കുന്നുണ്ട് എൻ്റെ അടുത്ത്. നമ്മളിപ്പോ നാപ്പോ നമ്മുടെ വീട്ടിൽ ഇല്ലാത്തോണ്ട് നമുക്ക് കിട്ട്ണൂല്ലല്ലോ.
ആഹ് ഇവിടെ മോൻ വൈക്കേഷൻ വന്നോണ്ട്, ഇവിടെ എപ്പഴും ചക്കയൊക്കെ കിട്ടാറുണ്ട് അടിക്കടി. ഉം മോന് നല്ല വ്ടേം മോൾ. ക്ക് നല്ല ഇഷ്ട്ടാണ്. മോന് കുഴപ്പല്ല ഒന്ന് രണ്ട് കഴിക്കും. മോൾക്ക് നല്ല ഇഷ്ടാ.
ആഹ്, ആ എങ്ങനെ തോരനൊക്കെ വെക്കുവോ അത്. കഴിക്കോ, പച്ചക്ക് കഴിക്കല് മാത്രണോ?
അല്ല. ഇപ്പൊ പഴുത്തില്ലേ, ഇപ്പൊ പഴുത്ത് ഇതാവണ സ സമയല്ലേ. പായസൊക്കെ വെച്ചരും അമ്മ. പിന്നെ വെറുതെ കഴിക്കും കൊറേതാക്കുമ്പോ മക്കക്ക് ക്ഷമല്ലല്ലോ.
അതിയാള് പറയുമ്പോ എനിക്ക് കൊതിയാവുന്ന്.
എടയില് ഇടയിൽ ചൊമ വന്നിട്ട് എടങ്ങെറാടോ സംസാരിക്കുമ്പോഴൊക്കെ. അനക്ക് അറിയുന്നുണ്ടോ കേക്കുന്നുണ്ടോ?
ആഹ് കേക്കുന്നുണ്ട് എന്നാ ഇയാള് റെസ്റ്റ് എടുക്കുട്ടോ.
ആഹ് ശരി.
ആ ഓക്കെ വിളിക്കാ ഞാന്.
ഓക്കെ.